ആണോ ആ എന്തിക്കെയുണ്ട് വിശേഷ വിഷങ്ങളെ
ആ സുഖായിട്ട് പോന്നു
ആ അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നോ
ആ മയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഒന്നു തോർന്നിട്ടുണ്ടെ
ആ അതെയോ ആ ഇവിടെ മഴയി- ഇപ്പാ ഒന്ന് തോർന്നുരാ രാവിലെ മൊതലേ ഭയങ്കര മഴയാരുന്നു
ആ ഇവിടേ അതെ രാവിലേ മുതലേ മായി ആ കുട്ടികളെ സ്കൂൾക്കെ പോവാനാ രാവിലെ മദ്രീസലെ പോംമ്പയെ മഴയാ
ആ പിന്നെ ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ആ ചായൊക്കെ കുടിച്ചോ?
ആ ചായകുടിച്ചു
അവടെ അവടെ കുടിച്ചോ
ഇല്ലില്ല ഞാൻ ചായയൊന്നും ഉണ്ടാക്കീല്ല
ആആ കുടിക്കാറില്ലേ നാലു മണിക്കേ
അങ്ങനെയൊന്നും ഇല്ല ഞാൻ പോറത്തത്തൂന്ന് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങി കൊണ്ടെരുവാണെങ്കിൽ കുടിക്കും അല്ലെങ്കി എന്തെങ്കിലും സ്പെഷ്യൽ ആയിറ്റ് ആ ഉണ്ടെങ്കി
എന്താണ് ഫുഡ്
വൈകിട്ട് ഒന്നുമില്ല രാവിലെ ഉണ്ടാക്കിയ ചോറും ഒക്കെയുണ്ട്
ആ അത് തന്നെ വൈകിട്ട് കഴിക്കുക
ആ അതെ നീ പ്പോ എന്തെലും കറി വെ മ് ഹ് എന്തപ്പോ മുഴുവൻ പച്ചക്കറികൾ വെണ്ട കറിയു പിന്നെ ബിൻസ് ഉപ്പേരിയും ഉണ്ട് പിന്നെ ബീഫ് ഉണ്ട് ഫ്രിഡ്ജില് ഒഹ് ഇന്നലെ വരെയും സു ബീഫ് ആയിരുന്നു ഞാൻ ഇന്ന് ഉണക്ക മിന് ഉണ്ടായിപ്പോ അത് പെരിച്ചു അപ്പോ ഞാൻ കുറെ ദിവസം ഒ ഒരേ സാധനം തന്നെ കഴിക്കുമ്പോ ഭയങ്കര ഒരു മടുപ്പ് ആണല്ലോ
അതെ
അപ്പോ ഇനി എന്താ പറയാ രാത്രിക്ക് എന്തേലും മുട്ടയോ എന്തെങ്കിലു ഒക്കെയോ അല്ലെങ്കിൽ മീൻ തന്നെ എന്തെ
ഉണ്ടാക്കണം ഉം കുട്ടികൾ അതൊക്കെ കഴിച്ചോളു അല്ലേ അവർക്ക് ഇഷ്ടമാണോ അതൊക്കെ
ആ അങ്ങനെ ഇഷ്ട ഒന്നു ഇല്ല ഞാന് നിർബന്ധിപ്പിച്ചു കഴിച്ചാൽ ആയി എന്നാലും കഴിക്കുല്ല മോനൊന്നും ഒരു കറിയും ഇഷ്ടല്ല അവന് ചിക്കൻ മാത്രെ പറ്റത്തൊള്ളൂ
ഉം
മക്കളെ കഴിപ്പിക്കാന പാട്
പാടുപെ പഠിക്കുവാണോ ഇരുന്ന് അതോ ടിവി കാണുവണോ കുട്ടികള്.
ആ അവര് ടിവി കാണുക ഈ ഈ ഈപോ പിന്നെ കൽ എങ്ങനെ വയക്കോ?
ആഹ്
ഇല്ല ഇല്ല അവര് കുറച്ച് കാമായിട്ടുള്ളവരാ. അങ്ങനെ പ്രശ്നങ്ങള് ഒന്നുമില്ല രണ്ടുപേരും രണ്ടുപേരുണ്ട് ഒരുമിച്ച് ഇങ്ങനെ അവര് ഏകദേശം വ വലിയ വ്യത്യാസം ഇല്ല. ഒരേ പ്രായക്കാര് പോലെയാ പ്പവരെങ്ങനെ ഇരുന്നോളും പിന്നേ ഉസ്‌കൂള് വിട്ട് വന്ന് കഴിഞ്ഞാല് കൊർച് ടൈമല്ലേ ഒള്ളു പിന്നേ കളിക്കാൻ പോവാനൊന്നും ടൈമില്യാലോ
ടൂഷനൊന്നും പോകുന്നില്ലലോ? വീട്ടിലിരുന്ന് പടിക്കല്ലേ.
ആഹ് വീട്ട് വീട്ടിലിരുന്ന് ഉസ്‌കൂളില് പോവും.
അല്ല ടൂഷനു സ്‌കൂള് ടൂഷന് പോണില്ലല്ലോ വീട്ടിലിരുന്നല്ലേ പടിക്കണേ
ആഹ് അതെ ട്യൂഷനൊന്നും കൊടുക്കുന്നില്ല ട്യൂഷന് ന്ന് പറയുമ്പോ ഇപ്പൊ ഓൺലൈൻ ആയിട്ടല്ലേ ട്യൂഷന്
അഹ് ഹാ
അപ്പൊ അത് എനിക്കത്ര താല്പര്യല്ല ഇനി കൊടുക്കണം ന്ന് വിജാരിക്ക്‌ണ്ട്. എന്ക്കു ഞാനിപ്പ പ്രേഗ് നന്റ്കൂടെ അപ്പൊ ആ ത് ആ സമയത്ത് ആ ഡെലിവറി ടൈമിലൊക്കെ ആവുമ്പോക്കും അതെ തെ തെ ഒന്ന് കൊടുക്കാം മ്ക്ക് ശ്രെദ്ധിക്കാൻ പറ്റൂലല്ലോ. അപ്പാ ആ സമയത്ത് കൊടുക്കാന്ന് വിചാരി ക്കിണ്ട്.
ആഹ് നല്ല നല്ല ഫുടൊക്കെ കഴിക്കണല്ലോ ഈ സമയത്ത് അല്ലെ ഇപ്പൊ മൂന്ന് മാസാ എത്ര മാസായി
ഇപ്പേഴ് മാസം.
അഹ് നല്ല നല്ല ഫുഡ്‌കള് ഒക്കെ കഴിക്കേണ്ടെഅല്ലേ ചീര വർഗ്ഗങ്ങൾ ഒരുപാട് നല്ലോണം കഴിക്കണ് നല്ലതായിരിക്കും.
അതെ അതെ അങ്ങൻതൊക്കെ ഇഷ്ട്ടാണ് ഇ പക്ഷെ എനിക്ക് തോന്നുണു ഇപ്പ ഫസ്റ്റിലെ ഇപ്പ എനിക്ക് രണ്ടാളാണ് പറഞ്ഞില്ലെ അപ്പ ഫസ്റ്റിലെ രണ്ട് ആ സമയത്ത് ത്ത് ള്ളയിനെക്കാളും ഇസ് ഈ ഇപ്രാഷ്യം എനിക്ക് ഫുഡ്‌ കഴിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ ഫുഡ്‌ വയങ്കര ആഹ് വളരെ അതികം കൊറച്ച കയ്ക്കണേന്ന് എനിക്ക് തോന്ന്ണ്. ഓ അല്ലെങ്കി എപ് പ്പഴും വെഷപ്പെരുന്നു.
ആ ഹാ ഹാ
ഷെ ഈ സമയത്ത് ഇതില് ഇതില് ഇപ്പൊ ഈസമയ ഈ പ്രാവിശ്യെനിക്ക് പെട്ടന്ന് പെട്ടന്ന് വെയ്റ്റ് ഞാൻ കൂടുന്നുണ്ട്. ഷരീരത്തില് ഞാൻ വെയ് കൂടുന്നില്ല എനിക്ക് വയറ് നല്ലോണം കൂടുന്നണ്ട് അതേപോലെ വെയിറ്റ് കൂടുന്നണ്ട്. ക്ഷെ ഞാൻ ശരീരം ഇപ്പോവ മൊത്തത്തിലൊരു ശോഷിച്ച പോലെയാ തോന്നണേ. നമ്മള് ഒരു ഗ്ലോ ഒണ്ടാവൂല്ലേ ഒരു പ്രെഗ്നൻസി ഗ്ലോ.
ആ ആ അതില്ല ആൺ കുട്ടിയായിരിക്കും അല്ലെ പെൺകുട്ടിയായിരിക്കും.
ആ അത് രണ്ടുല്ലെ എന്തായാലും ഉണ്ടാകത്തോള്ളൂ ങ്ഹ് ങ്ഹ് ങ്ഹേ ങ്ഹേ ഹേ ആ അയ് ശെരി. അപ്പം അങ്ങനല്ല ഉപ്പ അവരിടപ്പ പറയെ എന്താ പറയാ ഇപ്പോ ഉപ്പമാരാണ് നന്നാവാണെങ്കി പെങ്കുട്ടി ആയിരിക്കും. അങ്ങനെ പറയുല്ലേ അപ്പ ആള് അല്ല ഉഷ് ഷാറായിട്ടുണ്ട് ഇപ്പൊ. ആള് വന്ന് പറയണ്ട് ഷ ഇതൊന്നു എനിക്ക് ടൈറ്റ് ആണെന്നൊക്കെ പറയണൊണ്ട്. അപ്പ ഞാൻ പറണു ആ അതിപ്പ നല്ല ക ക കഥയാണ് കാരണം ഞാനിതെത്ര ത് ഇതായിട്ടും ഞാനിത് ശോഷിച്ചു നമുക്ക് വയറ്റിലുണ്ടാകുമ്പ നമുക്ക് ആ ഒരു
അതെ അതെ അതാൺ കുട്ടികളാണെങ്കിലേ നല്ല ഗ്ലോയായിട്ട് ഇരിക്കത്തൊള്ളൂ
അതെ
മം പെൺ കുട്ടികളാണേ ആകെ അങ്ങ് നമ്മൾ ഒരുമാതിരി നമ്മളാണ് ഒരുപാട് അങ്ങ് ഇതായി
അതെ എനിക്കിനി അറിയില്ല പക്ഷെ ഇ നിക്ക് രണ്ടു പേരായി ആയിരുന്നപ്പഴും ഞാൻ നല്ല ഗ്ലോ വെ ചിട്ടിണ്ടായിരുന്നു ഉം ഫസ്റ്റില് എനിക്ക് തോന്നണ് മോള് ആയിരുന്നപ്പളാണ് കൂടുതൽ ഗ്ലോ ആയത്
ആ
മോന് ആയിരുന്നപ്പ പിന്നേം കൊറച്ച് എന്താ പറ പക്ഷെ ഞാൻ തടിയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു
ആ ആദ്യത്തേത് ആൺ കുട്ടികളാണോ
അല്ല ആദ്യത്തെ മോള് ആണ് പിന്നെത്ത് മോന്
ആ
ഇന്ക് ഒന്നും മനസിലാവണില്ല എന്തായാലും നല്ല ഒരു ആരോഗ്യള്ള കുട്ട്യേ തരട്ടെ
അതെ അതെ പച്ചക്കറികളും പഴങ്ങളും വ വർഗങ്ങളും ഒക്കെ ഒരുപാട് കഴിക്ക
ആ അതെ നല്ല ഹെൽത്തി
ആ ഹെൽത്തി ആയിട്ട് ഇരിക്കും കുട്ടി അപ്പൊ മ് ആ ഹ ഹ അതെ അയ്യോ പൊറത്തെ ഫുഡ്‌ അത്ര നല്ലതും അല്ല കഴിക്കാനായിട്ട്
അതെ പക്ഷെ ഇൻക്ക് മ് ഞാനും ഞാനും ഹസ്ബൻഡുംമക്കളും മാത്രം അല്ലെ ഉള്ളൂ ഫുഡ്‌ ഉണ്ടാകാനും ഭയങ്കര മടി ആയിരിക്കും പിന്നെ ഈ സമയം ആവുമ്പോ പിന്നെ അമ്മ കൊറച്ചു പേർക്ക് ഉണ്ടാകുമ്പോ നമ്മള് ആ ഒരിതാണല്ലോ പിന്നെ വീട്ടില് ആരും കണ്ട് ആരുമില്ലല്ലോ അപ്പൊ ഞമ്മക്ക് അതിന്റെതായ ഒരു ഒരു മടി എപ്പോയും ബുദ്ധിമുട്ടും ഉണ്ട് മടി യും ഉണ്ട് കൂടെപേറപ്പ് ആയിട്ട് പക്ഷെ ഇപ്പൊ പിന്നെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞതോണ്ട് പിന്നെ രാവിലെ തൊട്ട് നമ്മള് പണിയൊക്കെ ഒതുക്കി വെക്കും കൊല്ലോ അങ്ങനെ
ആ അപ്പോപ്പിനെ ചോറ് തന്നെ കഴി എന്താ അല്ലെ അതെല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ എടുക്കഒന്നും ഇല്ല അല്ലെ പാല് മൊട്ട അങ്ങനെ ഉള്ള ഒന്നും കഴിക്കാറില്ല
പാല് കഴിക്കും പാല് കുടിക്കും പാല് ഇവിടെ വാങ്ങിക്കല്ണ്ട് അപ്പ പാല് കുടിക്കും
ശർദിൽ കാര്യങ്ങളൊക്കെ ണ്ടാ
ഇല്ല ഇല്ല ഇപ്പൊ അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല ആഹ് പ്രോഡക് ക്കണ്ടാവും ഇപ്പോ ഓകെയാണ് ഹെൽ തിയാണ് കൊഴപ്പൊന്നുല്ല പിന്നെ ഓരോ പ്ര ഗർഭ കാലോം ഓരോ
ഓരോരോ ഇതാ ആഹ് അതെ അതെ ഓരോരോ ഇത് വരും നമ്മക്
ആഹ് നിങ്ങക്ക് എത്ര ആൾ ആൾ കുട്ട്യേളാ
ഒരെണ്ണം ഒരാളെ ഉള്ളു അവൾ പഠിക്ക്യ കുഞ്ഞ്
ആഹ് എത്ര ചെറിയെ
ചെറ്താ ആഹ് ആഹ് ഹാ ഹാ
അത്ശെരീ ഹ് ഹ് അങ്ങനെ ആഹ് ഉസ്‌കൂൾലൊക്കെ പോന്നുണ്ടോ
ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട് എന്റെട്ക്കേലല്ല അങ്ങ് വീട്ടിലാണ് അമ്മേ അമ്മേടടുക്കേലാണ് അ മ്മയാണ് വിടുന്നതും എടുക്കുന്നതുവൊക്കെ മ്മ്
ഓഹ് അത്ശേരി ആഹ് അങ്ങനെ
വേറെ മഴയിണ്ടാർന്നോ ഇന്നവി ടെ
ഇന്ന് മുയുവൻ മയേർന്നു ഞാൻ പറഞ്ഞില്ലേ
ആ മഴയാര്ന്നു ആ അപ്പൊ ഈ തുണിയൊക്കെ എങ്ങനെയാ ഒണക്കിയിടാൻ ബുദ്ധിമുട്ടില്ലേ
ആ ഇല്ല മിഷിനിലിട്ട് ഒണക്കും ആ ആ അതെ അതാവുമ്പോ പിന്ന അകത്തെ തെന്നെ ഒണ
ആ ഒണക്കാം ആ അതെ അതെ നമ്മൾ പിന്നെ അങ്ങനല്ലേ നന ത്തിടുന്നായതോണ്ട് ബുത്തിമുട്ട്
ആ അത് ഭയങ്കര ബുദ്ധിമുട്ടാ ലേ
അതെ അതെ
ആ ഇവിടെ എന്താ ഞാന് ഓ ഭയങ്കര ബുദ്ധിമു ഓണങ്ങി കിട്ടാനാ
പാട് കിട്ടണത് അതെ പിന്നെ കൊറച്ച് പച്ച കറിയൊക്കെ നട്ടിട്ടൊണ്ടായിരുന്നത് ഇല്ല ഈ മഴ പിടിച്ചിട്ട് ഒന്നാമതേത് എഉ പ്പെല്ലാണ്ട് കെടക്ക്ണ് എല്ലാം ചെടിയാണേലും പഷേ വേനൽകാലാവുമ്പോ നമുക്ക് വെള്ളൊഴിച്ചാ മതി രു വാഴക്കൊക്കെ വെള്ളൊഴിച്ച് റ്റാല് അവരുണ്ടായിക്കോളും പക്ഷെ ഈ മഴക്കാലത്ത് ഒന്നും നട ഉല
അതെ വെ വെള്ളം കൂടിയാ ചീഞ്ഞു പോവൊല്ലോ ഹ് ആ ഞാന് ഇവടെ അതെ അതെ മിഓ മുറ്റത്തോട്ട് എറങ്ങാ ങ്ങനെ തോന്നിണില്ല
ഉം
പക്ഷെ എല്ലതും കഴിഞ്ഞ് മഴൊക്കെ തോർന്നൊന്ന് വെള്ളക്കൊന്ന് അബ്സോർബ് ആയതിന് ശേഷം നമ്മള് എറങ്ങുമ്പോൾ
ആ അതെ അ അതെ അതെ കിടന്നുറങ്ങാൻ സുഖവിണ് തണുപ്പുണ്ട് ചൂട്കാലത്ത് കിടന്നുറങ്ങാനുള്ള ബുദ്ധിമുട്ട് എല്ലാർ
ആ ഇന്ന് പക്ഷെ തണുപ്പുണ്ട് പക്ഷെ ഇന്നലെ ഒന്നും എനിക്ക് തണുപ്പേ തോന്നിയില്ല മഴ പെയ്തിട്ടും പിന്നെ ഈ സമയത്ത് ഭയങ്കര ചൂടായിരിക്കൊല്ലോ അതുണ്ടായിരിക്കും എനിക്ക് തണുപ്പ് തോന്നിയതേ ഇല്ല ഇന്നിപ്പം ഭയങ്കര തണുപ്പുണ്ട് കാരണം നിർത്താതെ പെയ്യൂല്ലേ
അ വെള്ളോം ഇല്ലാരുന്നല്ലോ. മാർഗം ഇപ്പം വെള്ളോം ഒണ്ട്
ആ അതെ അതെ അതെ ഇവിടെയൊക്കെ ഇവിടെ കെണറില്ല വീട്ടില്. ഇപ്പം ഹൗസ് കണക്ഷ്ന്റെ വെള്ളവാ പഞ്ചായത്തിനോ ഇപ്പോ അത് വെള്ളം കൂടുതലായാല് മോട്ടർ കേടു വരോല്ലോ അതായിരിക്കും എന്താ അറിയില്ല അഞ്ചു ദിവസ- യിട്ട് വെള്ളണ്ടായിര് ഇല്ല
ആ
മഴ പെയ്തിട്ടും വെള്ള ഇല്ലാത്ത അവസ്ഥ പക്ഷെ വെള്ളം ഉണ്ട് ഇവിടെ രണ്ട് ടാങ്ക് ഇണ്ട് അ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ആളുകള് കുറച്ചല്ലേ
ആ ഹാ നറച്ചു വെക്കുവാരിക്കും ല്ലേ.
ആ നറച്ച്യ്ക്കും ഉം പറ്റേ രണ്ടായിരം ടാങ്ക് ഇണ്ട് അ പ്പോ അത് മ്ക്ക് ആഹ് അഡ്ജസ്റ്റീത് മെല്ലെ പോവാം
ആ ആമ് പിന്നെ പണിക്കാരൊന്നു വല്ല പണിക്കാരും ഉണ്ടങ്കെ നമ്മുക്ക് ഇത്ര ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ
ആ അതെ പിന്നെ പിന്നെ മക്കള് മക്കള് മക്കളും വെള്ളം അങ്ങനെ ഉപയോഗിക്കാറുല്ലട്ടോ മക്കളൊക്കെ ക വെള്ളത്തികളി ഇങ്ങന് പ്രശ്‌നാ അങ്ങനക്കെ ആവുമ്പഴാ പ്രശ്‌നം കളിക്കുമ്പഴക്കെ വെള്ളം പെട്ടെന്ന് കഴിയോല്ലോ അങ്ങനെ അവിടെങ്ങനാ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടു
ആ ഇവടെ വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനൊന്നൂല്ല മഴ പെയ്തോണ്ട് ഇപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല വെള്ളോണ്ട് ഉം കൊഴപോന്നൂല്ല എന്ന ശരി എന്ന ഓക്കേ വിളിക്കാട്ടോ
ആഹ്